ക്കെ വിശേഷം
സുഖാണാ?
ആ മയക്കണ്ടോ? ആ കെയ്ച്ചു.
ആ മഴണ്ടോ അവടെ?
മ് മഴതാപെയ്യ്ണൂ
ആഹ്. ആ ണ്ട്. മഴണ്ട്. നല്ല മഴേണ്.
ആഹ്. ഫുഡ് അയിഞ്ഞോ?
ആ ഫുഡൊക്കെ കയിച്ചു
ആഹ്. എന്തേര്ന്നൂ.
സാമ്പാറും, മീനും.
ആഹ്. പച്ചമീനോ?
ആഹ്
ആഹ്. പിന്നെ? എന്താ പണീന്ന്. കെയ്ച്ച് കട്ന്ന്ട്ട്ണ്ടാവൂല്ലേ?
ഓ കടന്ന്ട്ടൊന്നൂല്ല.
ആഹ് പിന്നെ? വ്ടെ എങ്ങനെ സാമ്പാർ വെക്കല്. ഇല്ലല്ല. എങ്ങനെ സാമ്പാറ് വെക്കല് ങ്ങള അവ്ടെ?
എങ്ങനെന്ന് വെച്ചാല് ആദ്യം പരിപ്പ് വേവിച്ചാ. ങ്ങട്ട് പിന്നെ അയക്ക് നമ്മളെ... പച്ചക്കറികളൊക്കെ ഇട്ടിട്ട്
ആഹ്
പുള്ളേ പുള്ളിവള്ളല്ലേ അതും പാർന്ന്
ആഹ ആഹ് ആ ആഹ ആ അഹ് ശരി.
തേങ്ങ വർത്തര കൂടിയ കാരണെ ങ്ങനെ തേങ്ങ വല്ലാതെ ഉപയോഗിക്കലില്ല ഇപ്പൊ.
അ ആഹ് ശെരി.
അല്ലെങ്കി ഇൻക്ക് തേങ്ങ അരച്ചിട്ടില്ല. തേങ്ങ വറുത്തൊക്കെ അരച്ചിട്ടില്ല സാമ്പാറാണ് ഇഷ്ടം. നമ്മൾ രണ്ടു ദിവസത്തിനൊക്കെ ങ്ങനെ വെച്ച് വെക്കുമ്പൊ അങ്ങനെണ് ഇഷ്ടം.
ആഹ്.
ഉം.
അങ്ങനെ
എന്തേലും വർക്കെയ്യ്ണു...
ന്നിട്ട്. ഇല്ല. ഒന്നും ചെയ്യണില്ല.
ഓ. മക്കളൊക്കെ സ്കൂൾ പോയോ?
ആഹ്. ഒല് പോയി. ഞാനൊറ്റക്ക. ഉം
ഓ
ഉം. ന്നിട്ട്. പിന്നെ എന്താ പണീണ്. കുട്ട്യളോ?
അക്കെ സ്കൂൾ പോയി. മ്. ഒറ്റക്കന്നേണ് ഞാനും. ആ ഒറ്റക്കാണ്.
ആഹ്. പുതിയ വീടിര്ന്നാ വേറെ വീട് ഇര്ന്നാക്കാരല്ലേ? ആഹ്. കൊറേയോ?
ഇല്ല. ഒരു വർഷായിട്ടില്ല.
ആഹ്. ഞങ്ങള് നാല് മാസാ യിട്ടുള്ളൂ.
ഓ ഒരു വർഷം ഒരു വർഷം തികയാൻ ഒരു മാസം കൂടി ഉണ്ട്. ഒരു വയസ് വർഷം തികയുന്ന വിടിരുന്നു ആ റബിയുൽ അവല്
ആ ആയ് ശരി പിന്നെ പിന്നെന്താ ചെടികളൊക്കെ വെക്കണ സ്വഭാവംണ്ടോ.
ചെടികളൊക്കെ വെക്കണ സ്വഭാവണ്ട് എന്തേലൊക്കെ കുഴിച്ചിട്ട് ഉം അങ്ങനെയൊക്കെ ഇഷ്ട്ടാണ്
ആഹ
പക്ഷെ ഞങ്ങക്ക് കാനലായ കാരണേ? ചെടികളും അതേപോലെ നമ്മള് പച്ച കറി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാവുന്നില്ല. റബ്ബറിന്റെ
ഉം ബടിന്റെ റബ്ബറന്നെ ബടി
ഉം
അത് കാരണം അത് ഈ കുഴിച്ച് ടാനരു മ നമ്മള് കുഴിച്ചിട്ടാലേ അത് വള വളരത് കാണുമ്പോഴേ നമുക്കത് പിന്നെ അടുത്തത് കുഴിച്ചിടൻ സന്തോഷം ഉണ്ടാവുള്ളു. ഇത് അതില്ല അപ്പൊ പിന്നെ അങ്ങട്ട് നോക്കൂല
ആഹ്
വീട്ടിലെങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ. അങ്ങനെ ഫ്രൂട്ട്സിന്റെ തൈക്കളൊക്കെ വെച്ച്ക്കോണോ.
അപ്പ ആയിക്കൂടിരുന്നിട്ടല്ലേള്ളൂ അപ്പൊ ആ വെച്ചിട്ടുണ്ട് റംബുടൻ റംബുട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മൾബറി ഉണ്ട്. ഉം
മൽബറി എങ്ങിനിയ വാങ്ങിയ നമ്മള് നൈസറിൽന്ന് വാങ്ങിയ
അല്ല അത് ഇവിടുത്തെ, അവിടുത്തെ വീട്ടിൽ നിന്ന് വാങ്ങി. എന്താ കൊമ്പ് കൊടുന്നിട്ട്ണ്ടാക്കിയ അത് എൻ്റെ ഹസ്ബൻഡ്.
ആഹ് ആഹ്
ഉം പക്ഷെ അതില് കായുണ്ടായിട്ടോ. ഇ പ്രാവശ്യം അത് വിടിരിക്കണ മുന്നേ കുഴിച്ചിട്ടക്കാണ്.
ഓ ഈ മൾബറിന്ന് പറയണുന്നത് ഇത് ഇതൊരു നമ്മള ഒരു പുഴുപോലെ ഒരു അങ്ങനത്തെ ഒരു സാധനല്ലേ?.
അതന്നെ, അതന്നെ, അതന്നെ
ആഹ ആഹ് നല്ല ടേസ്റ്റ് ആണല്ലേ. നല്ല പഴുത്ത കറു
ആഹ നല്ല കറുപ്പ് കളറവണം. ഇന് കുട്ടികള് കറുപ്പ് കളറവാൻ അയക്കൂല്ലേ.
ആഹ്
ഓല് ചോപ്പ് കളറായാ തന്നെ പൊട്ടിക്കാൻ തൊടത്തും
ആഹ ഒരു നല്ല നല്ല രസാണല്ലേ അ അതാ കറുപ്പ് കളറായ്ങ്ങാട്ട് കുറച്ച് വല്ല്യതായിങ്ങാട്ട് കിട്ടണത്
പക്ഷെ ഞാനത് നേരെ കഴിച്ചിട്ട് ന്നെല്ല ഓല്ങ്ങനെ അതാവുമ്പത്തേന് പൊട്ടിക്കാ കഴിക്കാതന്നെയായിരുന്നു
വല്യ മരായിക്കണോ?
മരം വലുതായിട്ടൊന്നുല്ല ന്നാ ചെറുതുല്ല അങ്ങനത്തെ
മീഡിയല്ലേ
ഉമ് ഉമ്
ആ ഞങ്ങൾ മദ്രസ് പഠിക്കണ സമയത്ത് മദ്രസിന്റെപ്പുറത്തെ ഒരു വീട്ടിലുണ്ടായിരുന്നു ഞങ്ങ ഞങ്ങളത് ഇന്റർവല്ലിനൊക്കെ നല്ലോം കഴിച്ചിട്ടുണ്ട് ഞ
ആഹ്
അതും ഇതേപോലെ തന്നെ കറുപ്പ്കാണാനൊന്നും ന്ക്കൂലേ നമ്മള നമ്മെ കുട്ടികളല്ലേ നമ്മള്
അയിനൊന്നും കാത്തിക്കൂല അതാ ചുവപ്പളറ് ആയാ തന്നെ പൊട്ടിക്ക നടത്തു പക്ഷെ അപ്പൊ ഒരു പുളിയക്കാരെ
ആഹ് ഒരു പുളി അതാ നല്ല കറുപ്പായിട്ട്ന്ന നേർത്തിട്ട് നല്ല ടേസ്റ്റ് പിന്നെ ഇ തന്നെ ഏ റംബൂട്ടാനൊക്കെ ങ്ങൾ തന്നെയാ കുഴിച്ചിട്ടത്?
ആഹ് അതിപ്പോ വീടിരുന്നതിന് ശേഷം രണ്ട് മൂന്ന് മാസായിട്ടുള്ളൂ കുഴിച്ചിട്ടിട്ട്
ആഹ് ആ
ശരിക്ക അയിന്റെ കണക്ക് പറയ യണത് മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞാലേ കായിക്കൊള്ളൂ എന്നല്ലേ പറയാ
ആഹ് ആഹ്
ഉ കടയിൽന്ന് മേടിച്ചതാ അങ്ങനെ കുട്ടികളോ കുട്ടികള് എത്രെല്ല പഠിക്കണ്
ഏ ഒരാൾ അഞ്ചാം ക്ലാസ്സില് ഒരാള് ഒന്നാം ക്ലാസ്സില്
ഞാ
ഉ
അങ്ങനെ എന്നിട്ട്
ഓക്കെ
ഞാന ഒറ്റക്കല്ലേ ഫുഡൊക്കെ കണക്കാ ചോറ് വെച്ചു ഇന്നൽത്തെ തക്കാളി കൂട്ടണ്ടായിന്നു പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി യ വഴുതന്നങ്ങ പൊരിച്ചോ ണ്ടായിരുന്നു. അങ്ങനെക്കെ ആഹ് അങ്ങനെതന്നെ അതന്നെ പറഞ്ഞേ ആരെലും ണ്ടെങ്കിൽ ല്ഇപ്പ ഹസ്ബൻന്റിന് നാളെ ലീവാണ് അപ്പൊ പിന്നെ എന്തേലുംക്കെ ഉണ്ടാക്കും ചിക്കനോ ബീഫോ എന്തേലുക്കെ ആയിട്ട് ഉണ്ടാക്കും
ആഹ് ആഹ്
അല്ലെങ്കി പിന്നെ കണക്കാ അല്ലേ ഉസ്താദണെ
ഓ
അപ്പൊ ശനിയും തിങ്കളും ലീവ്
ശെനിയും ഞായറും വരൂല്ലേ അപ്പം
ഉം ഉം ശനി ശനി മദർസോട്ട് വന്നിട്ട് ഞായറാഴ്ച പോവും ഇപ്പൊ ഞങ്ങള് വീട് ഇരുന്നോ ത്തീന്ന് ങ്ങട്ദിവസം ഡെയിലി രാത്രി വരും കാരണം ഞാൻ ഒറ്റക്ക് നിന്ന് പഠിഞ്ഞിട്ടില്ല നക്ക് പേടിയാ
ആഹ്
ഏ അപ്പൊ അല്ലാത്ത ടൈമില് പകല് ലീവ് ഏ ശനിയും തിങ്കളു ആണ് മദ്രസ വിട്ടിട്ട് വന്നിട്ട് പിറ്റേ ദിവസം മദർസക്ക് പോവാ മറ്റേ പിന്നെ രാത്രി കടക്കണ്ട നേരത്തക്കെ വരള്ളൂ വൈകുന്നേരാവും
ഓ ആ അങ്ങനെ ശീലിക്കാൻ ഞാന്അതേപോലെ ഒറ്റക്കന്നെ ലാണ് എനിക്കങ്ങനൊരു പേടിയൊന്നുംല്ല ഇല്ലല്ല.
കുട്ടികളും നിങ്ങള ഒറ്റക്കുള്ളൂ
ഓ
ആഹ് എനിക്ക്ങ്ങോട്ട് ധൈര്യയിട്ടില്ല അപ്പുറത്തെ തറവാടൊക്കെ ഉണ്ട് എന്നാലും
ആഹ് ഞാൻ തറവാട്ടില് ആയിരുന്നെന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവടെ എന്റെ ഹസ്ബന്റിന്റെ ഉമ്മാക്ക് ഹസ്ബന്റിന്റെ ഉമ്മയും ഉപ്പയും ഒന്നും ഇല്ല
അ ആ
അപ്പൊ അത് കാ അന്നും ഞാൻ ഒറ്റക്ക് തന്നെയായിരുന്നു അപ്പൊ വീടി ഇരുന്നപ്പോഴും ഒറ്റക്കന്നെയാണ് അങ്ങനൊരു പേടി ഒന്നുല്ലനമ്മള് വീട് വീടടച്ച് കഴിഞ്ഞ പിന്നെ നമ്മള് ഒന്നിനും പുറത്തെക്ക് ഇറങ്ങുന്നില്ലല്ലോ ഓ മൈരുപി ആകുന്നോട് കൂടി കേറിയ പിന്നെ പിന്നെ എന്താ പേടി
അങ്ങേണ്ട ആവശ്യന്നുല്ല എന്നാലും എന്തോ അറിയില്ല അവിടുന്ന് ആളെ കൊടുക്കാന കഴിഞ്ഞതല്ലേ തറവാട്ടില്ചെലപ്പോ അതായിരിക്കും എന്നും അങ്ങനെയല്ലേ ആ
ഇത്അങ്ങനെ തന്നെയാണ്
ഉം അവിടെ ചെന്നപ്പോ നിക്ക് റൂമിലേന്ന ഒറ്റക്ക് കിടക്കാ പേടെയ്രുന്നു ശെരിക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ
ഓഹ് ഹോ ഹോ
പിന്നെ കുട്ടികള്ണ്ടായപ്പോ പിന്നെ അങ്ങനെ ഓലുണ്ടല്ലോ മൂന്നാളാണ്.. വെല്യാള് എട്ടാ ക്ലാസ്ക്ക് ര എട്ടിലാണിപ്പോ. രണ്ടാമത്തോള് വലുത് ആൺകുട്ടിയാട്ടാ പിന്നെ രണ്ട് പെൺകുട്ട്യേളാ അപ്പോ രണ്ടാമത്തോള്. ആറാ ക്ലാസ്സിലും ചെറിയോള് ഒന്നിലും.
ആഹ്
ഉം
സി ബി എസ് സി അല്ലല്ലോ ഗവൺമെൻറ് അല്ലേ.
ഗവൺമെൻ്റെന്നെ
ആഹ്
ഉം
മക്കൾ ചോറുണ്ടാവോകാരം.
ഇല്ല അവിടുന്ന് കിട്ടോയ് എട്ടാ ക്ലാസ് വരെ അവിടെന്ന് കിട്ടു ത്ര മറ്റേ വല്യോന് ഇബടല്ല ഓനെ പഠിക്കാൻ കൊണ്ടാക്കിക്കാണ്.
അത് ആഹ് ഹിഫ്ള്‌ലല്ലേ എങ്ങനെ പോകാൻ താൽ മടിണ്ടായിരുന്നോ.
ഇല്ല കൊഴപ്പൊന്നുല്ല അയ് ചെറുപ്പം മുതൽക്കന്നെ ഞങ്ങളിങ്ങനെ പറഞ് പറഞ്ഞിട്ടേ. ഓൻകയിന് കമ്പണ്ടായിനു ആഹ് ആഹ് പോകാൻ താല്പര്യണ്ടായിരുന്നു
അ അല്ല നമ്മളിഷ്ടത്തിന് കൊണ്ടോയാലു ഓലെ അവിടെ നിക്കൂല. അഹ് അതാണ് ചോയിച്ചേ
ഉം ഉം
അപ്പൊ ഹസ്ബൻ്റ് രാത്രിക്ക് ഫുഡ് കഴിച്ചിട്ടാണോ വരാ..
വരാ. അങ്ങനെ തന്നെ അവിടെ ചെലവുണ്ട് നിങ്ങക്കെന്തുട്ട്യെളാ ഹും
നിക്ക് ഒരാണും ഒരു പെണ്ണും
ഉം ആഹ് ആഹ് അയ്ശരി. എളെയെച്ചി മൂത്തെച്ചി അങ്ങനെ ഒന്നും ഇല്ല
ഇല്ല ഇല്ല
ഒറ്റക്കാ? ഒര് ആങ്കുട്ടി മാത്രോള്ളു അപ്പൊ? പെങ്ങമ്മാരും ആഹ് അത് ശെ ശരി
അവരൊക്കെ കല്യാണം കഴ്ഞ്ഞോ?
ആഹ് ആഹ് ആഹ് അങ്ങനെ അപ്പ ത തറവാട് പൊളിച്ചിട്ട് വീട് പൊളിച്ചിട്ട് വേറെ കെയ്റ്റിക്കെക്കാരം ലെ
അല്ല അല്ല തറവാട് അയടെ വേറെ ഇണ്ട് അതിന്റെ മേലക്കായിറ്റ് കെയ്റ്റിക്ക്ണ്
ആഹ് അഹ് ശെരി
തറവാട് പൊൾച്ച്ട്ടൊന്നും ഇല്ല
ഞാ വീട്ട്ക്ക് പോവെൽ ഇല്ലെ
വീട്ട്ക്ക് കൊറെ ദിവസായി പോയിട്ട്
ഇഞ്ഞ് ഇപ്പം വീട് ഇരുന്നാ പിന്നെ കണക്കെയ്ക്കാരം ഞാൻ അയ് വെരെ ഇപ്പെളും അയുടെ ഇര്ന്നോ
ഞാനും അതേപോലെ തെന്നെ ഞാന് ഞാന് ഇൻക് ഇബെടെ നിക്കാന് പേടിയായ കാരണം ഞാൻ ഇന്റെ വീട്ടിലെ നിന്നിനെത് ഇന്നെട്ട് പിന്നെ മക്കെൾ വെല് ഓൽ സ്കൂ ക്കൊക്കെ ആവാനായപ്പം പിന്നെ പോയ അവെടിം ആഹ് അപ്പ പിന്നെ ഇബെടെ നിക്കാ തൊടങ്ങി അപ്പ പിന്നെ അങ്ങനെ നിന്ന് ശീലായി ഇപ്പ പിന്നെ അങ്ങെനെ പോകലും ഇല്ല വിൾച്ചാലും കൂടി പോവെ
ആഹ് അതന്നെ ഇന്റെ മ്മീം പറയനിണ്ട് ഇപ്പോൾക്കൊന്ന് സ് സ്കൂളും മദെർസിം മൊടക്കിയിട്ടൊന്നും ഇങ്ങെട്ട് വെരാൻ പർണാ ഓൾക്ക് വെയ്ക്കൂലാ മറ്റെത് എപ്പളും മൊട ക്കിട്ട് ഇവെടെയ്രുന്നു ഇന്നൊക്കെ പർണ് ചൂടാവ് ഇണ്ട് ഇമ്മ ഇപ്പോ ഒരുസെത്തിന് വിൾച്ചാലും പോകൂലെയ്
ഏഹ് ഞാൻ ഇന്ന് വെര്ണ്ട് നാളെ വെര്ണ്ട് പർൺട്ട് അങ്ങനെ നിക്ക്
ഇല്ലേയ് അതാണേ ആഹ് അങ്ങനെ തന്നെ ഇതെന്താപ്പോ മൂ ഈ ചെറി ചെറെര്ന്നാക്കാണ് വീട് ഇര്ന്നെത്. അത് വെരിം ഞാൻ അയുടെയ്രുന്നു. ഇബെട്ന്ന് ഒര് ലീവ് കിട്ടിട്ട് ഇണ്ടെങ്കി ഓടും പിന്നെ ര ഇല്ല ഇബെട്ന്ന് ഒര് ലീവ് കിട്ടിയാ ഓടും പിന്നെ രണ്ടുസം ലീവ് മദെർസി സ്കൂളും
ആഹ്
അങ്ങനെ ഇണ്ടായിനെ അങ്ങനീം ലീവാക്കിട്ട് നിന്ന്ട്ട് ഉം ഇന്നെട്ട് ഇമ്മ പറിം ഉം ഇപ്പ അണെക്ക് ഒര് മദെർസെ കൂടി ലീവാക്കാ ഒര് സ്കൂളോ മദെർസോ ഒര് വട്ടം ഒര് ഒരു ദുവ്സേലും ലീവ് ആക്കാ ഇപ്പ അണെക്ക് വെജ്ജാ പറി ഇണ്ട്
ഞാനും അങ്ങെൻ തെന്നെയ്ന്നു ഇപ്പ പിന്നെ ലീവാക്കെൽ ഇല്ല വീട് ഇര്ന്നീന് ശേഷം അങ്ങനെ പോവെൽ ഇല്ല ഇപ്പം ഞാൻ അങ്ങനെ
അയെന്നെ ഇപ്രാവ്ശ്യം ഞാനും അൽഹംദുലില്ലാഹ് കുട്ടിയാളെ മദെർസ ഇതുവെരെ ലീവാക്കീട്ട് ഇല്ല ഇസ്കൂള് ഇന്നാ തെന്നെ രണ്ടെണ്ണം പെയ്‌ക്കുണു
ശരിന്നാ ആയിക്കോട്ടെന്നാ
ആഹ് ഓക്കെ